ഹലോ
ആ ആ എന്ത്‌ണ്ട് വിശേഷം റ്റാ
ആ സുഖവാ ഇങ്ങനെ ഇരിക്കുന്നു എന്തുണ്ട് വിശേഷം
ഓ ഞാന് ങ്ങനെ പൊറത്തോട്ടൊക്കെ പോയിട്ട് വന്നതാ ഇവിടെ ഇരിക്കുവാരുന്നു മ് ഇന്നലെ സൗജന്യ യാത്ര ക്കെല്ലാരുന്നോ
ആ ഹാ ഹാ അത് കിട്ടിയോ
ആ ഇന്ന് ഞങ്ങള് രാവിലെ പോയാരുന്നു രാവിലെ പോയപ്പോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ഒമ്പത് മണിക്ക് ശേഷവൊക്കെ അവിടെ ഉത്ഘാടനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാരുന്നു ആ ഇങ്ങനെ യാത്രയാ ക്ക് ന നടത്തുന്നത് പിന്നെ ഉം പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മള് പോയ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏതാെന്ന് പറഞ്ഞ് നമ്മള് ടിക്കറ്റ് എടുക്കുമ്പോ നമുക്കൊരു സീറോ ടിക്കറ്റ് ഉം പിന്നെ നമ്മുടെ കൂടെ കൊച്ചുങ്ങളൊ ക്കെ ഒണ്ടെങ്കി അവർക്കൊരു പത്ത് വയസ് വരെ ഉള്ളവർക്കൊക്കെ ഹാഫ് ടിക്കറ്റ് എടുക്കണം ബാക്കിയൊള്ളവർക്ക് ആ പുരുഷ അതായത് ആൺകുട്ടികളോക്കെയാണെന്നുണ്ടെങ്കി അവർക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം പി
അപ്പം ഈ സ്ത്രീകളെന്ന് പറയുമ്പോ എത്ര വയസ് സുഖവുട്ട
സ്ത്രീകൾന്ന് വെച്ച് കഴിഞ്ഞാ അപ്പൊ പത്ത് വയസ്സ് വരെയുള്ള പിള്ളേരെ കാര്യേ പറഞ്ഞോള്ളായിരുന്നു ബാക്കിയുള്ളവരെ എല്ലാം ഫ്രീ ആയിരിക്കുവല്ലോ
അതെ ആ ഹാഫ് പകുതി ടിക്കറ്റ് എടുക്കൊ
ടിക്കറ്റ് എടുക്കണം എന്ന്
ആ ആ ആ ആ
അങ്ങനെ ആയിരുന്നു പിന്നെ വ്യൂ ഹവായ് ഭയങ്കര ആൾക്കാരായിരുന്നു വണ്ടി നറച്ചു കുത്തി നറച്ചായിരുന്നു പോവുന്നതൊക്കെ ന്നതൊക്കെ
ആ ഹാ ഒരുപാ ട് ആളുകളുണ്ടല്ലയോ
ആ ഭയ ഒരുപാട് ആൾക്കാരുണ്ടാരിന്ന് പിന്നെ എന്താ പറയാ പ്രൈവറ്റിലെന്ന് പറഞ്ഞ് ആള് കുറവൊന്നുയില്ല പ്രൈവറ്റിലൊക്കെ ഉണ്ട് എന്നാലും
കൂടുതലും ഗ ആ
അതെ അതെ ഇത് അറിഞ്ഞിട്ട് വരുന്നവരുണ്ട് വെറുതെ ഒന്ന് യാത്ര പോകാനൊക്കെ
ആ ഹ ഹ
പിന്നെ അതിന് പ്രത്യേകം ആ ഒട്ടിച്ച ഒരു പടം പോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്
എല്ലാ വണ്ടിയിലും ഉണ്ടോ ഇല്ലല്ലോ
ഇല്ലല്ല എല്ലാ വണ്ടിയിലുംഇല്ല ഓഡിനറി സാധാ നീല ബസ്സുകൾക്ക് പിന്നെ ഏതൊക്കെയാന്ന് വെച്ചാ അതിനൊരു സ്റ്റിക്കറോക്കെ ഒട്ടിച്ചിട്ടുണ്ട്
ആ നല്ലേ ആ ഹാ ഹാ
സ്റ്റിക്കറോക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് കേറാൻ പറ്റൂ അപ്പൊ നമ്മള് നോക്കണം ഒന്നെങ്കി നമ്മള് ഇങ്ങനെ ഡോ ആ വാതില് തുറക്കുന്നതിന്റെ പിടിയിലോ അല്ലെങ്കിൽ ബസിന്റെ ഫ്രണ്ടിലോ സൈഡിലോ ബാക്കിലോ ഇവിടെ എവിടെങ്കിലും ങ്ങനെ എടുത്ത് വേ
സൗജന്യ എത്രയല്ലോ
അതിന്റെ പേരുണ്ടല്ലോ ആ പേര് എനിക്കങ്ങോട്ട് വരുന്നില്ല ആ പേര് ആ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ
അപ്പം എത്ര ദൂരംയാ ത്ര ചെയ്താലും അത് കിട്ടുവോ
ആ കിട്ടും കിട്ടും പിന്നെ നമുക്ക് വേ എന്താ പറയാ കൊണ്ടുപോകുന്ന സാധനങ്ങളും എന്തോ പതിനഞ്ച് കിലോ വരക്ക് പറ്റും
ഉം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
ആ അങ്ങനൊക്ണ്ട് അത് അല്ലാതെ സ്ഥിരം ബസ്സുകളിൽ എല്ലാം ഉള്ളതാ ഇപ്പൊ പിന്നെ അത് ഇച്ചിരി കർശനാക്കി അത്രേ ഒള്ളു
ഹ ഹ ഹാ മുന്നേ ഉണ്ടായിരുന്നോ ഇങ്ങനെ
ആ മുന്നേ ഉണ്ടായിരുന്ന് സാദാ ഉം വണ്ടികൾക്കെ
ആ
ബസ്സിലൊക്കെ ആണെങ്കിലും ഹേ പതിനഞ്ചിലേകുടെ ലൊന്നും കൊണ്ടുവരരുത് എന്നായിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നും കൂടെ അവര്ങ്ങനെ എടുത്തു പറയുന്നന്നൊക്കെ ഒള്ളൂ പിന്നെ ആ ടിക്കറ്റ് എടുക്കണം പറഞ്ഞപോലെ സീറോ ടിക്കറ്റ് പൂജ്യം ടിക്കറ്റ് ആണ്
അ ആ
അങ്ങനെ നമ്മള് പിന്നെ എറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോ നമുക്ക് ഇറങ്ങാം പക്ഷെ നമ്മൾ പറഞ്ഞ സ്റ്റോപ്പിലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ സാധാ പോലെ തന്നെ അതിന് മുൻമ്പോ ശേഷോ ഇറങ്ങി അങ്ങനൊന്നും ചെയ്യരുത് സീറോ പൂജിം ടിക്കറ്റ്ന്നെന്നും പറഞ്ഞേ അങ്ങനെ നമുക്ക്ങ്ങനെ തോന്നുന്നടുത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അവരത് നോക്കും
ഹ് ഹ് ഹ്
പിന്നേ അങ്ങനെ വന്ന് ഇറങ്ങി പിന്നെ പിന്നെ ഇങ്ങോട്ട് ഞങ്ങള്ടെ വീട്
അല്ല അന്നേരം ഈ ടിക്കറ്റ് സൗജന്യമാണെന്നുള്ളടുത്ത് ഈ ടിക്കറ്റ് എടുത്തോണ്ട് എന്തു ഗുണം എത്ര ആളുകൾ കേറുന്നത് അറിയാനോ
ആ എത്ര കണക്കെടുക്കാനേ അവർക്ക് ഇതിന അനുസരിച്ച് വേണമല്ലോ ആ എത്ര ന ലാഭം നഷ്ടവും ഒക്കെ നോക്കണല്ലോ അപ്പം ഇത് അനുസരിച്ചായിരിക്കുമല്ലോ അവർ എന്തോ കേരള സർക്കാറിന്റെ വക എന്താണ്ടൊക്കെ കാണുമല്ലോ
ഹ് ഹ് ഹ് ഹ് ഹ്
ഇതനുസരിച്ച് അവർക്ക് എണ്ണം എടുക്കണല്ലോ എത്ര പേര് കേറി എന്നുള്ളത് ന അതിനാണല്ലോ സാധാ ടിക്കറ്റ് എടുക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ എത്ര പേര് കേറി ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണ ടിക്കറ്റ് എടുക്കുന്നത്
ഉം ഉം ഉം
ഈ തവണ ടി ടിക്കറ്റ് എടുക്കുമ്പോ ഇത്ര സ്ത്രീകള് കേയറിന്ന്റിയുമ്പോ അവർക്ക് എനിക്ക് തോന്നുന്നു ആ കേരള സർക്കാർ കൊടുക്കുന്ന എന്തോ കൊടുക്കുംന്ന് തോന്നുന്നു ഈ ആൾക്കാർക്കൊക്കെ ആ എന്തൊക്കെവാണ് എന്തുവാണോ എന്തോ ആഹ്
ഉം ഉം ഉ ഹം
അങ്ങനെ കണക്കെടുക്കാൻ വേണ്ടിട്ടാ പിന്നെ നമുക്ക്തില് പ്രത്യേകം ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞൊ ഒരു പ്രത്യേകം ഒരു ടിക്കറ്റാ
ആഹ ആഹ ഉം അപ്പൊ അങ്ങനൊക്കെ കാര്യങ്ങൾ
ഉം ഞങ്ങള് ഏഹ ഈ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വന്ന് ഇവിടെ ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങിട്ട് പിന്നെ ഞങ്ങള് പ്രൈവറ്റിലായിരുന്നു ഞങ്ങക്ക് പിന്നെ വരണ്ടത് ഞങ്ങളെ ഇങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിലോട്ട് അങ്ങനെ കെ എസ്ആർ ടി സി ബസ്സുകളൊന്നും ഇല്ല അപ്പൊ ഞങ്ങള അങ്ങനെ അത് പ്രൈവറ്റ് കയറാൻ അങ്ങനെ നിന്നപ്പോ സ്റ്റാൻഡ് നിറയ സ്ത്രീകളായിരുന്നു മൊത്തം ആൾക്കാരി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ നി
ആഹ വേറെ ഇതയാലും യാത്ര ചെയ്യാൻ വരുഅല്ലേ
അത ഈ വീട്ടിലൊക്കെ ഇപ്പം പൈസയുടെ ബുദ്ധിമുട്ട കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാത്തിരുന്ന ആളുകളൊക്കെ ഇപ്പൊ ഇറങ്ങി
ഉം ഉം ഉം അപ്പൊ ഇനി തൊട്ട് എല്ലാ രാവിലെ ഉണ്ടോ
ഇനി മുതൽ എല്ലാ ദിവസം രാവിലെ ഉണ്ട് ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ഒമ്പത് മണി ആക്കിയത്
അതെ ആഹ ആഹ് ആഹ ഹ എങ്ങനെ ഉദ്ഘാടനം വല്ലാം കണ്ടോ അതോ ഇല്ലേ
ഇല്ല അത് പ്രധാനമന്ത്രി അയ്യോ സോറി മുഖ്യമന്ത്രിയ തിരുവനന്തപരത്ത് ഇരുപണ്ട് ഉദ്ഘാടനം ചെയ്ത്
ഹ ആഹ ആഓ
എന്ത്‌ പിന്നെ ആഹ അങ്ങനെയൊക്കെയാ
ആഹ ആ ആ ആ
ഞമ്മൾ കണ്ടതൊന്നുമല്ല അല്ലാതെ പിന്നെ ഓരോ സ്റ്റാൻഡുകളിലും അതേപോലെ റിബൺൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്തൊ
ആ പ്രസങ്ങൊക്കെ ഉണ്ടായിരുന്നോ
പ്രസങ്ങോന്നും ഞാൻ അങ്ങനെ കണ്ടില്ല പിന്നെ ബസ്സിനകത്തൊക്കെ കൊറെ ബലൂണും ഇങ്ങനെ തോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ചൊക്കെ ആയിരുന്നു
ബസിനകത്തിലോ എല്ലാ ബസിലോ
ആഹ ഞാൻ ആ ഏറെക്കറെ ബസ്സില എല്ലാത്തിനകത്തൊന്നും ഇല്ല ഒന്ന് രണ്ട് ബസ്സിലൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ട് ഓടിനറിക്കാത്തൊക്കെ എല്ലാത്തിലോന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ വാർത്ത തേല കണ്ടു നമ്മുടെ ഇപ്പ
പ്രധാനമന്ത്രി
അല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആഹ ബസ് യാത്ര ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു ഉദ്ഘാടന ശേഷം ഒന്ന് യാത്ര ചെയ്തു പിന്നെ ആ ഇടക്ക് അങ്ങനെ ഇരുന്നപ്പോഴല്ലോമ്മട ബിന്ദു പണിക്കർന്ന് പറയുന്ന അവരുടെ തലൽ പായസം വി ണതൊക്കെ കണ്ടോ ആ കാരത്തിന്നെ വന്നതായിരുന്നു അപ്പൊ ആരുടെോ കൈതട്ടി തലേക്കൂടെ പായസമൊക്കെ വീണ്
ആ ആ ആ ഇവരാരന്നല്ല കഴുത്തൽ കോളറും ചൂ
അല്ലല്ല അവര് വേറെ അവര്റങ്ങിയ അവ ഇറങ്ങിയല്ലോ
ആ ഓ ഈ ബിന്ദു പണിക്കർ മറ്റേ ആ ആ കൈക്കൂലി വാങ്ങിന്നോ വോട്ട് ചോദിക്കാൻ
ആ അതന്നെ അത തന്നെ
ആഹ ആഹ
അതുപലെ വേറേ
അത് ഐ പറഞ്ഞവര്
ആഹ അത് തന്നെ അ അത് തന്നെ
ഉം ഉം
അപ്പൊ അതിന്റെ വാർത്തയൊക്കെ ആായിരുന്നു അപ്പൊ അതിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞ
അപ്പൊ നാളെ അവധി നാളെ തായിരിക്കും സർക്കാാര് ബന്ധായിരിക്കും
ആ ആഹ് ഇന്നെ അതക്കെ എതു വാന്ന ആ അവർക്കന്തേലുമൊക്കെ മതിയല്ലോ
ആഹ
പിന്നെ പെരുമ്പാവൂരൊക്കെ തൂഫാനൊക്കെ ഇറങ്ങി തൂ തൂത്തുവാരി ലഹരി എല്ലാം പിടിച്ചുനോക്കെ ക്കെ കേക്കുന്നു യ്യോ അവ ടോക്കെ ആണെങ്കിൽ എന്തോരം ആ ലഹരി മരുന്ന് രുന്നുകളൊക്കെ ആയിരുന്നു ന്തായാലും അവിടെ ഒരു പോലീസ് പോലും കടക്കാത്ത ഒരു സ്ഥലായിരുന്നു അവിടെല്ലാം തൂ
ഉ ആ നല്ല ഒരുപാട് ആളുകളെ പിടിച്ചോ
പിന്നെ രണ്ടായിരത്തി എത്രയോ കേസുകളാ ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത്
ഒയ്യോ ഒരു സ്ഥലത്ത് ന്നോ
ഒരു സ്ഥലത്ത് ന്നായിരിക്കത്തില്ല കേരളത്തി മൊത്തത്തിലായിരിക്കും ല്ലോ വാർത്തയിൽ ഇങ്ങനെ കണ്ടതാ
ആ
ഉം അവിടൊക്കെ പോലീസ് കടക്കാൻ പോലും ഇതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പാന്ന് ഞങ്ങടെ ഞങ്ങളവിടെ നിന്നപ്പം സ്കൂളുകളിലോട്ടൊക്കെ പോലീസ് ജീപ്പ് ഒക്കെ പോന്ന ഇങ്ങനെ പിള്ളേർക്കൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ
ക്കൊരു ബോധവൽക്കരണം കൊടുക്കാനും ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ പരാ എന്തൊ പ്പൊ ശിക്ഷകൾ കിട്ടോന്നൊക്കറിയിക്കാനൊക്കെ
ഉം അതാന്ന് എല്ലായിടത്തും ഇനിയിപ്പോ അതൊക്കെ കാണുവായിരിക്കുമല്ലോ പിന്നെ സ്കൂളുകളിലോ അല്ലെക്കെ വന്ന് പരിശോധനകളൊക്കെ കാണുവായിരിക്കും ഇത്രക്കെ ആയ സ്ഥിതിക്ക് എല്ലാവടും അവര് പരിശോധിക്കും ഇപ്പൊ അ ഒരു സിനിമാ നടന്മാരെ വരെ ക്യാരവാനിൽ കേറി പരിശോധിക്കൂ ന്നൊക്ക്യ പറയുന്നെ അ അത്രേ ഒരിതാവകുമ്പോ പിന്നെ സ്കൂളുകളിലും വന്നൊക്കെ പരിശോധനയൊക്കെ നടത്തുവല്ലോ
നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്യട്ടെ അന്നേരം പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെലൊക്കെ പിടില്ലാവല്ലോ
എന്തെങ്കിലും ഒരു പ്രയോജനൊക്കെ വേണ്ടേ അപ്പ എല്ലാം അങ്ങ് നടത്താൻ പറ്റി
അതെ ഏറെ കൊറെ എന്തെങ്കിലും ആവുന്ന പോലൊക്കെ
ഉം എത്ര നാള് കാണൂന്നും അറിയത്തില്ല ഇനിയിപ്പ കാണിക്കാനാണെങ്കിലും മറ്റുള്ള പാർട്ടിക്കാരെ കാണിക്കാനാണെങ്കിൽ പോലും ചെയ്യുന്നത് നല്ലതായത് കൊണ്ട് നമ്മൾ എല്ലാരും അംഗീകരിക്കൊല്ലോ
അതെ അതെ ഉം
യാത്രാ ക്ഷീണൊക്കാണ്
അതെ ആ ആ ആ എന്നാ ശെരി എന്ന എന്നാ ശെരി വിശ്രമിക്ക ആ അ